കേൾക്കാവോ ഇച്ച്
രാവിലെ. ത്തെ കഴിഞ്ഞു. ഉച്ചക്കത്തേക്ക്യുള്ളതൊക്കെ ദേ റെഡിയാവുന്നു
ആഹ് ഹാ എന്തുവേ ഉച്ചക്ക്യെന്താ സ്പഷ്യലെന്തുവാ
ഉച്ചക്ക്യ് സ്പെഷ്യലൊന്നുവില്ലാ ദേ മീൻ വാങ്ങിച്ചു ദേ വറുക്കും ഫ്രൈ ചെയ്യാൻ പോവുന്നു
ആഹ് ഹാ ഇവടിന്ന് വെജിറ്റബ്ളാ
വെജിറ്റബിളാണയ്
ഉം മൊത്തം പച്ചക്കറിയാ മൊത്തം
ഉം ഉം ഉം ഉം ഉം
ഇവടെ ഇവടെ നമ്മളവിടെ എന്ത് ചെയ്യാനെ ഇവടിപ്പം ഇവടിപ്പം മീങ്കാരെ ഞമ്മള് ഉദ്ദേശിക്കിന്ന ടൈമില്ലാല്ലും നമ്മള് നോക്കിയിരിക്കുമ്പോ ഒന്നും അവര് വരൂല്ലാ
വാ
ചിക്കനോ ഓയലോ ഓക്കെണ്ടെങ്കി ചിക്കൻ വാങ്ങാണേലൊ ഉടനെ വരും
ആഹ് ആഹ് മീനില്ല മീന് അല്ലേലും കുറവാണ്
ആഹ്
ആ ആകെ വരുന്ന മത്തി മൂന്ന് ദിവസായിട്ട് ഇത് തന്നെ ഓടിക്കൊണ്ടിരിക്കും
ആഹ് മത്തി അല്ലേ
മത്തി മൂന്ന് ദിവസായിട്ട് ഞാൻ പറയും അപ്പോ ഞാൻ പറഞ്ഞതേയുള്ളൂ മടുത്തെന്ന്
എന്താന്ന്
അല്ല ഞാനിപ്പൊ പറഞ്ഞേ ഒള്ളന്ന് മടുത്തെന്ന്
ആഹ് എന്നും ഒരേ മീൻ കൂട്ടുമ്പൊ ആർക്കാ മടുപ്പില്ലാത്തെ
മൂന്ന് ദിവസായിട്ട് ഇതേ കണ്ടിന്യൂസ് പോയിക്കൊണ്ടിരിക്കുവാ ഫ്രൈ ചെയ്യും കറി വെക്കും ഫ്രൈ ചെയ്യും കറി വെക്കും
പറ്റിക്കൂല
ഇല്ലില്ല ഇല്ല വല്ല്യ മത്തിയാ
ആഹ് ഓ നമ്മളിവിടെ ആഹ് ശരിയാ കറി വക്കാം ചെറിയ മത്തി ആണല്ലോ പറ്റിക്കുന്നേ
ചെറിയെ വറ്റിക്കാൻ പറ്റൂള്ളൂ അത് പിന്നെ ഇവിടെ അധികം ഓടത്തും ഇല്ല അത് വറ്റിച്ച് വെച്ചാ
ആണല്ലേ
ഉം ഇവിടെ അതങ്ങനെ കഴിക്കത്തില്ല മുളക് ഇട്ടൊക്കെ കറി വെക്കുവാണെങ്കിൽ
കുട്ടികളെല്ലാവരും ഉണ്ടല്ലോ അവിടെ
ഓ അതിന്റെ വഴക്കാണാ കേക്കുന്നെ ഒരു രക്ഷയില്ല ഞായറാഴ്ച ഒരുദിവസം ഞാൻ വീട്ടീൽ നിന്നിട്ട് എനിക്കും സ്വൈര്യം തന്നിട്ടില്ല
അയ്യോ
എവിടെയെങ്കിലും ഇരിക്കാന്നോർത്താ ഇരുത്തുവൊ അതും ഇല്ല
അതെ ഓടടാ ഓട്ടം ഓടടാ ഓട്ടം
ആഹ് പുറകെ നടന്നോണ്ട് ബഹളവാ
ഓഹോ
എവിടെ ചെന്നിരിക്കുന്നോ ഫോണുവായിട്ട് രണ്ടു പേരും ഫോണുവായിട്ട് എവിടെയാ ചെന്ന് നിന്നാ കോൾ ചെയ്യാന്നും പറഞ്ഞിരിക്കുന്നോ അന്നേരം അവിടെ വരും അവിടെന്ന് മാറി അടുത്തടുത്തേക്ക് പോകുമ്പോ ഉടനെ അവിടെയും വരും
അമ്മ ഇല്ലാതെ ഞങ്ങക്കൊരു ജീവിതം ഇല്ല
ഇല്ലെന്ന് ഒരു തവണ ഇപ്പൊ കിട്ടിയതിന്റെയാ കാണുന്നെ എന്നാ ബഹളം വെക്കാതിരി എവിടെയെങ്കിലും പോയൊന്ന് ഇരിക്ക്‌ രണ്ടും കൂടി ഇടി
പക്ഷെ എന്താ ചെയ്യാ തിങ്കളാഴ്ച ആകെ സ്വസ് തിങ്കള് തൊട്ട് വെള്ളി വരെ സ്വസ്ഥവാ ശനിയും ഞായറുള്ളത് പോയി ഷ്ടി
ഇവ്വെ അളവാണ് അത് ഞായറാഴ്ച മാത്രേ എനിക്കത് കേക്കണ്ടയും വരൂള്ളൂ ഞാൻ ഞായറാഴ്‌ചയേ ഉണ്ടാകത്തൊള്ളൂ ഞാൻ കടയിൽ പോവുന്നുണ്ട്
ആഹ് ആഹ് ആഹ് ആഹ് ഒള്ളൊരു ദിവസവൊക്കെ ആകെ ആഹ് ഞാൻ ഞാൻ പഠിക്കയാ
ആഹ് എത്രെ ഏ
ഞാൻ ഏവിയേഷൻ പഠിക്കുവാ ഏവിയേഷൻ പഠിക്കുവാ
ആഹ് ആഹ്
ഉം
വീട്ടിലാരൊക്കെ ഉണ്ട് അപ്പോ
വീട്ടില് ഇപ്പൊ ചേച്ചീമ് ഹസ്ബന്റും വന്നിട്ടുണ്ട് എന്റെ ചേച്ചി ഇപ്പൊ കല്യാണം കഴിഞ്ഞ്. ആ ഇവിടെ ഉണ്ട് ഒരു ചെറുത് ഇപ്പൊ ഇപ്പൊ ഉറക്കവാ
ഓ അതാനാണക്കോന്നുല്ലാത്തത്
അതാ അനക്ക ല്ലാത്തെ അല്ലേ പാലോടുത്തൊറക്കി കെ ടത്തിയേ ക്കുവാ
ചെറിയ കുട്ടിയ ചെറുതാണാ
ആഹ് ചെറുതാ ചെറുതാ
ആഹ്
എല്ലാവരും ചേച്ചി ചേച്ചി എന്ന അവള കൊണ്ട് ചേച്ചി ഇവിടെ കൊണ്ട് വാ ചേച്ചി കളയ കൊണ്ട വച്ചിട്ട
ആ ഹാ ഹാ ഹാ ഹാ
അ കുഞ്ഞമ്മേന്ന് വിളിക്കാൻ പറഞ്ഞാ അവള് കേകേൾക്കൂല ഏ എന്താണ്
ഉം രാവിലത്തെ ഫുഡൊക്കെ കഴിഞ്ഞോന്ന്
രാവിലത്തെ ഫുഡൊക്കെ കഴിഞ്ഞ്
അല്ല ചേച്ചി ഹസ്ബന്റും വന്നിട്ടും പച്ചക്കറിയാണാ
ആഹ് അതാന്ന് ഒരു ചിക്കനോ മീനോ വല്ലോം വാങ്ങിച്ചോണ്ട് വരാനുള്ള അവര് വെറും പച്ചക്കറി കൊണ്ടുതന്ന്
പച്ചക്കറി അവര് വല്ലപ്പഴും കൂടെയല്ലേ വരുന്നെ എന്നിട്ടും പച്ചക്കറി
ആഹ് ഞാൻ പിന്നെ ആകെ ഒരു സമാധാനം ന്ന് വെച്ചാ അവര് കൊണ്ടുവരുമ്പൊ കൊറച്ച് ബേക്കറി കൊണ്ടുരും
ആ അപ്പൊ കൊഴപ്പില്ല അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാലൊ
ആഹ് അവരിങ്ങോട്ട് കൊണ്ട് വരുമ്പോൾ പകുതിയെ കുരുപ്പന്റെല നോക്കും
പഠിക്കുന്നാടെ അടുത്ത ന്നെയാണൊ
അല്ലല്ല ല്ല ഞാൻ ദൂരെയ പഠിക്കുന്നെ ച്ചാ നമ്മ പത്തനംതിട്ട ജില്ലെ തന്നെ അടൂരില പഠിക്കുന്നെ
ആഹാ
അപ്പൊ രാവിലെ പോയി വരിക പോയി വരിക ന്നുള്ളതാ അതും ഒരു ടാസ്ക് ആണ്
ഓ ദൂരം ഉള്ളകൊണ്ട് പോയി രാവിലെ പോയിട്ട് വൈകിട്ട് വരണം ഏ താമസിക്കുവോ വരുമ്പൊ
ആഹ് ഇപ്പൊ ഇപ്പ നമ്മക്ക് നമ്മൾ നമ്മള് കോളേജിൽ ജൂനിയേഴ്സ് ആ ന്ന് അപ്പൊ അവര് വന്നൊണ്ട് നമുക്കിപ്പൊണി പന്ത്രണ്ടണിക്ക് വിട്ടാ ആ രണ്ട് രണ്ട് മണി ആകുവോളം വരെയിരിക്കണം അവിടുന്ന് പിന്നെ ഒരു മണിക്കൂർത്തെ യാത്ര ഇങ്ങോട്ട് ഇപ്പൊ പ്രിയദർശിനി ഒ ള്ളതുകൊണ്ട് ഒരു മണിക്കൂറെ ഉള്ള് അതില്ലെങ്കി
ഫ്രീ ആയിട്ട് ഒരു വണ്ടിക്കാശ് പോകത്തില്ല
അതാണ് ഒരു മണിക്കൂറെള്ളൂ ഓ ഒരു മണി ക്കൂറെ ഉള്ളൂ യാത്ര ശരി പക്ഷെ അവരെഴഞ്ഞ്ഞ്ഞിഴഞ്ഞ് വ രുമ്പോൾ ഒന്നര മണിക്കൂറാവും
ആഹ് താമസ്ച്ചിഴഞ്ഞിഴഞ്ഞാലും ശെരിയാ
അതാണ്
ഞാനാണെങ്കിപ്രിയദർശിനി ആക്കിയിട്ട് ഇത് വരെബസി കേറീട്ടില്ല കൊറേ ദെവസായിട്ട് ഓർക്കുന്നുണ്ട് വെറു ദേ ടെങ്കിലും എങ്ങോട്ടെങ്കിലും പോയാലോന്ന്
ആഹ് ഞാനും കൊറെ വിചാരിക്കും ഇവ്ട്‌ന്ന് വിടാത്തോണ്ടാ ഞാൻ ഓർത്ത് ഗവി വരെ പോയിട്ട് വരാം സമ്മയ്ക്കൂലാ ന്നേ.
മൂന്നാറ്. നാത്തൂനൊക്കെയായിട്ട് മൂന്നാറ് പ്ലാൻ ചെയ്തിട്ട് ഇതുവരേം നടന്നില്ല. ഇപ്പം നമ്ക്ക് പോകാം മൂന്നാർ അമ്മേം വന്നാ. അയ്ന് നമുക്ക് മൂന്ന് പേർക്കും കൂടിപോവാം.
സത്യം പറഞ്ഞാൽ നമക്ക് പത്ത് പയസേടെ ചെലവില്ല ഫുഡിന്റെ ചെലവ് മാത്രേ ള്ള്
അതെ ഫുഡ് മാത്രം മതിയല്ലോ പിന്നെ പിള്ളാർക്ക് പിന്നെ കൊഴപ്പയില്ലല്ലോ? ടിക്കറ്റ്ന് പൈസായും വേണ്ട അപ്പ പിന്നെ കൊഴപ്പല്ല പോവാം.
ആതാണ് ഞ ഞ ഞങ്ങള് ഫ്രണ്ട്സെല്ലാരൂടെ ഗവി വരെ. ആഹ് അവർക്ക്‌ പിന്നെ ടിക്കറ്റേട്‌ക്കണം. അത് എക്സ്പെൻസീവാ എ എടി അതാത്രല്ല ഈ ഇപ്പഴാണെ നമ്മള് ഗ ഫ്രണ്ട്സെല്ലാടെ ഇപ്പാശം ഗവി പ്പോ എങ്ങാണ് ഈ സംഭവങ്ങാനും നിർത്തലാക്കിയ അതും നട ക്കൂല അതാണ് ഒള്ള ടൈമില് ഊറ്റ്അ. അല്ല ഒള്ള ടൈമിലൊന്ന് അടിച്ച്പൊളിക്കാന്ന് വെച്ച സമ്മതിക്കൂല്ല.
അതെ ഒര് അവസരം കിട്ടത്തില്ല ഞാനും കൊറേനേരായി ഞങ്ങള് കൊറേ ഞങ്ങള്ത് അറ്ഞ്ഞപ്പോ മുതല് പ്ലാനിങ്ങാ പ്ലാനിങ്ങ് മാത്രമേ നടക്ക്‌ന്നൊള്ളൂ അല്ലാതെ പോക്ക് നടക്ക്‌ന്നില്ല.
ഫാനിയൊ നമ്മളെടുത്തിട്ടച്ച് ബീച്ചിലൊക്കെ പോവം ഫ്രീ ടിക്കറ്റ് അല്ലേ ഇവ്ട്‌ന്ന് ഡാറക്റ്റ് വണ്ടിയൊണ്ട്. ഇവ്ടിപ്പം പത്തനംതിട്ടെ ചെല്ലാെവെങ്കി ഡയറക്ട് ഗവിക്ക്‌ വണ്ടിയൊണ്ട്. പത്തനംതിട്ട സ്റ്റാന്റിചെല്ലാങ്കി ഇത് അതിനും വിടത്തില്ല ആല പുഴെലും വിടത്തില്ല. എവ്ടെം വിടത്തില്ല. പത്തനതിട്ടക്കാത്ത് കെടന്ന് ഓടിക്കളിച്ചാമതി.
ഞാനും ഓർത്തതാണ് കഴ്ഞ്ഞസം ആലപ്പുഴ വരെ വെറ്തെയാണെങ്കിലും ഒന്ന് പോയിട്ട് പോരാംന്ന്.
അതെ ഒള്ള ടൈം ഇങ്ങനെ വേസ്റ്റ്ചെയ്യാതെ ഇപ്പ കിട്ടുന്ന അവസരാ കേരളം മൊത്തത്തിലൊന്ന്
അതെ ഫ്രീയായിട്ട് കറങ്ങാൻ പറ്റും ഫുണ്ടിന്റെ കാര്യ ന്റെ മാത്രം കയ്യി കരുതിയാ മതിയല്ലോ
അതെ ഫുഡിന്റെകാശ് മാത്രം കൈ കരുതിയാമതി ബാക്കി എല്ലാം ഫ്രീ നോക്കിക്കോളും
എ ഫ്രീ വണ്ടിക്കാശ് ഉൾപ്പെടെ ഫ്രീ ആയിട്ട് പോയിട്ട് വരാൻ അവരോന്ന് വിടണ്ടെ അതാണ് ഏ എറ്റം വല്യ കൊഴപ്പം.
അതാന്ന്.
നിങ്ങളെങ്ങനെ പോകണ്ടന്ന് പറയുന്ന റ്റീമ്
ആഹ് അതാണ് ഭർ ർത്താക്കമാര്ടെ കാര്യയാണെ പിന്നെ പറയണ്ട അവർക്ക് പോവാൻ പറ്റുവെലന്നാ അവര് പറയ്ന്നേ നിങ്ങളും പോണ്ട.
ദാ ഒണ്ടായത് ഞങ്ങള് ഇന്നാള് ചർച്ച നടത്തി പിന്നെ അവസാനം എല്ലാരും കൂടി കൂട്ടത്തല്ലായ്ട്ട് പറഞ് നിർ ത്തിക്കു ആരും ഇവ്ട്‌ന്ന് മൂന്നാർ പോയിട്ടില്ലന്ന് പറ വണ്ടിക്കാശും പോക്ന്ന റൂട്ടും തമ്മി പറഞ്ഞു പറഞ്ഞു പറഞ്ഞു പറഞ്ഞു കൂ
അതെ.
പ്ലാനിങ് നടന്നതേഒള്ള് അയ്ന് മുന്നേ അടിയാ.
നടത്തി വര്ന്നെ ഒള്ള് പ്ലാനിങ്ങിന് മുമ്പ് അടിയായി.
പ്ലാനിങ്ങിന് മുന്നോഅടി ഞാൻ പറഞ്ഞു നിർത്തിക്കോ ആരും പോയില്ലല്ലോ നിർത്തിക്കോളാൻ പറഞ്ഞു.
ഉം ഇബടെവെച്ച്ർത്തിക്കൊ ട്രിപ്പ് ക്യാൻസൽ.
ഇഹ് അതെ ട്രിപ്പും വില്ല അതാങ്ങളേടെ അവനോടെന്തെങ്കിലും. പറഞ് കഴിഞപ്പഴ്തേക്കും അവൻ ഒടനെ നിങ്ങള് എങ്ങനെ പോവും അതാണ് തലപ്പവളെറ്റ് പിടിക്കും കിട്ടി കി
അത് ചെയ്യാ
ആരും പൂ ആരും പോയിപോലും ഇല്ലേ പ്ലാനിങ്ങ് ഇവ്ടെ നടന്നതേള്ള് അയ്ന് മുന്നേ രണ്ട് രും കൂടി അവ്ടെ ഇടി.
അതെ
ഉം
നമ്മ്ക്ക് ടിക്കറ്റ് ചാർജ് ഫ്രീയല്ല
അഹ്
ടു ച്ച് നട ണ്ടെ പ
അവരോട് ഞങ്ങൾ പറഞ്ഞന്നേ നിങ്ങള് വ ന്നോ ടിക്കറ്റിന്റെ പൈസക്കെ നിങ്ങളെടുത്തിട്ട് നിങ്ങൾ വന്നോ നിങ്ങളെ കൊണ്ട്പോവാതെ പോകത്തില്ല ടിക്കറ്റിന്റെ കാശ് നിങ്ങളെടുത്തോ
നി നമുക്ക് നമുക്ക് വരാതന്ന നില്ലേ ടിക്കടിന്റെ പൈസ എടുത്താൽമതി
ഞങ്ങള് ഇവരെ കുട്ടിന്റെ കാശ് മാത്രം മതിയല്ലോ ഫീ
അതെ നിർബന്ധല്ല നിങ്ങൾക്ക് വേരണോന്ന് ഞങ്ങക് യാതൊ
ആ വല്ലോന്ന നിർബന്ധമൊന്നുല്ല ഇല്ലെങ്കി ങ്ങങ്ങള് പോ ഞങ്ങളും
അതെ
ഇതൻ ചൂല് എടുത്ത് ത്ത് ഞാനടിക്കു എണിര് തിണ്ണെകിടന്ന് രണ്ട് പരും കൂടി ഇടി
ഉഉം ഒരാളുടെല് ഒരു സാനംരിക്കു മ്പോ മറ്റേ ആൾക്കത് വേണം സ്വാഭാവികം
എന്തെങ്കിലും കാര്യണ്ടോ ഒന്നുല്ല അവള് മാറിക്കൊടുക്ക അവള് വലിയ കെ ച്ച അഞ്ചാം ക്ലാസലാ അവള് മാറി
ഉം
അവൾ ചെറുതാണ് മാറി കൊടുക്കാൻ പറയുമ്പോ അവൻ വല്ല കൊച്ചന്നാണ് അവള് പറയണെ
ഉ
അവൻ അംഗൻവാടിലേ ആയുള്ള
ആഹ
എന്താ അംഗൻവാടി പഠിക്കുന്ന അവൻ മാറി കൊടുക്കണം എന്നാല്ലും അവൾ മാറത്തില്ല
ഏ ആഹ് അടിയായി അടിയായി അടിയായി സോപിടിച്ച്
ആഹ്
ഇവിടെ
ശോ ഇത് മികവാറും മീൻ കരിഞ്ഞഞ് പോകും രണ്ടു പേരേയും കൂടി ഞാൻ നോക്കി വരുപ്പൊ മുഡിക്ക് പിടി വിട് വിട വിട മുടിയന്ന് വിട് മുഡിക്ക് മുടിക്ക് കുതിപ്പിടിച്ച്
ഉം
ആരേലും ഒരാള വിട്ട് കൊടുകൊ ല്ല നീ
ആ ഇന്നെ രണ്ടു പേരും രണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തിപ്പിടിച്ചോച്ച നീക്കേ രണ്ടു പേരെ മുടേൽ അങ്ങോട്ട് ഇട്ട് കൂട്ടിപ്പിടിച്ചിരിക്കുന്നു വേന എടുക്കുമ്പോ രണ്ടു പേരും വിട്ടിട്ട് പോയട്ടോ
ആഹ് ശരി